നമസ്കാരം
കറം
എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ
എന്താ നല്ല വിശേഷം ഉഴപ്പന്നില്ല അതെ അതെ
എന്താ നോമ്പണ്ടോ
ഇല്ല അന്ന് നോവ്പടുന്ന ഞാന് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടേ അങ്ങനെ മമ്പടുത്തിട്ടുണ്ട് ചുമയൊക്കെ ഉണ്ടന്നു ഹോസ്റ്റലിലൊക്കെ പോയി ഇങ്ങനെ ത ഒരു പടത്തിനൊക്കെ അങ്ങനെ പോവാാൻ മടി അങ്ങനെ ഒക്കെയാണ്
ആഹ ഏതിനാ പോണ്
നമ്മളിപ്പോൊ ഒരു മുരളീ ഗോപിയുടെ ഒരു പടംുണ്ട് ആര്യൊക്കെ അഭിനയിച്ച് ആനന്ദക്കാട് ആണ്ട തിരുവനന്തരം ബേസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്
ആഹ ആഹ ആഹ ഇപ്പൊ ഒരു പുതിയ ഞാനിപ്പോ ലാസ്റ്റ്തായി ബ്ലാസ്റ്റ് എന്നൊരു പടംുണ്ട് തമിഴ് തമിഴ് ആഹ അത് നല്ല വളമാണ് ഞൻ ഇപ്പോൊ കഴിഞ്ഞ ഞായറാഴ്ച പോയി അതെ അതെ അതെ നല്ല അതായത് കണ്ടപ്പിക്കാൻ കഴിയും നല്ല ഫുള്ള് ഫൈ ഫുള് അടിയണെങ്കിലും പക്ഷെ അത് നല്ല കഥയാണ് ഒരു പിന്നെ ക അതെ കരാട്ട വയസട്ടുള്ള പട
അതെങ്ങനെ വെച്ചാല് രണ്ടും ഇത് ഈ ദൃശ്യവും ഇതും ഒരു കുടുംബത്തെ പച്ചീട്ടുള്ള പാടാണ് ദൃശ്യം ശം വേറെ രീതിേക്ക് പോകണ ഇത് വേറെ രീതിയിയില് അത് രണ്ടും വേറെ വേറെ വ്യത്യസ്ത രീതിയിലാണ് ഈ നമ്മ കൂടി പോണത്
അതെ രണ്ടിന്റെറ ഏകദേശം സബ്ജക്ട് അറിയുന്ന കുടുംബത്തെ സംരക്ഷിക്കാ എന്നുള്ള ഒരു ഉദ്ദേശം
അത അതെ അതെ അതെ അതെ ശരി
കുടുംബത്തി തൊട്ട് കഴിക്കാൻ സമ്മമക്കാതിരിക്കണ ഒരു ഒരു ആളുടെ ഒരു
ആ അതെ അതെ അതെ അതെതെ ഒരുപാട് കഥകൾ ഉണ്ട് അങ്ങനെ പുതിയ പുതിയ നമ്മളെ സബ്ജക്ട് ഒന്നാന്നുണ്ടെങ്കിലിൽ എടുക്കുന്ന ഒരു രീതി വേറെ
അതെ അതെ ഇത് ദൃശ്യം എന്ന് പറയുമ്പോഴും ഇത് പറയുമ്പോഴും രണ്ട് രണ്ടും തലത്തിലാണ് ദൃശ്യം എന്നുള്ളത് ബുദ്ധി കൊണ്ടുള്ള കളികളാണെങ്കിൽ ഇതില് നമ്മള് അടികൊണ്ടുള്ള കളിയാണ്
മോഹിനിയാട്ടം കണ്ടിരുന്നോ മോഹിനിയാട്ടം ഭരതനാട്ട്യം അങ്ങനെ ഒരുപാട് ഇറങ്ങിരുന്നു അതും ഈ ഫാമിലി ബേസ് ആ അത് ഈ ഫാമിലി ബേസ് ചെയ്തിട്ട് പണം തന്നെ കൊലപാതകം നടക്കണം അതും ഫാമിലി എന്റർൈൻമെന്റ് കോമഡി രീതിയിൽ അത് അത് മറി മറിഞ്ഞു പോയി ഏ ഇത് ദൃശ്യംന്ന് പറഞ്ഞാല് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറച്ച് പോലീസുകാരും ഐ ജിയും എല്ലാ ഇടപെട്ടുള്ളരു ഇതായി രണ്ടു സെയിം സബ്ജക്റ്റ് ആണ് രണ്ടു പേരെയും തെളിവില്ലാതെ എങ്ങനെ ഒ നശിപ്പിച്ചു അ അങ്ങനെ നുള്ളരു സബ്ജക്റ്റ് ആയിട്ടാണ് ഈ പടം ഒക്കെ വരുന്നത് ഏ അത ഞാൻ പറഞ്ഞേ ഒരുപാട് സ്‌ സബ്ജക്ട് ആൾ വരുന്നുണ്ട് ഒരു കണ്ടന്റ് തന്നെ ഒരുപാട് ഇതായിട്ട് വരുന്നുണ്ട് സ്റ്റോറി എസ് അങ്ങട്ടും ഇങ്ങട്ടും ചെൻഞ്ച് ചെയ്തിട്ടൊക്കെ അങ്ങനെ കുറെ പടങ്ങൾ വരുന്നുണ്ട് അതെ ഡയറക്ടർമാര ഒരു കഴിവവാണത് സംഭവം
അതെ അതെ അതിന് നല്ല ഡയറക്- ഈ സിനിമ നടന്മാരുടെ സംബന്ധിച്ചിത്തേക്കാളും നല്ല ഡയറക്ടർമാരുണ്ട് ആവാ എന്നുള്ളതാണ് ഒരു
അതെ അതെ അതെ അതെ അതാണ് അത അതാണ് ശരിയാണ് അതിപ്പോ ഈ പടങ്ങള് ഈ പറഞ്ഞമാതി മറ്റേ ആര് പുളിയണുണ്ടെലും അത് ചിലപ്പോ ഈ അഭിനയത്തിന്റെ കാരണത്താൽ അതില പുളിയാ നമ്മൾ ഈ ഡയറക്ട് ചെയ്തത് അല്ല ഈ റൈറ്റ് പ്രശ്നങ്ങൾ കാരങ്ങളായിട്ട് അകരം ഈ പടം ടോപ്പായി പോണത്
അതെ ഇപ്പൊ ഓരോ സിനിമ നടപ്പ് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണങ്കിലും ഏ ഒരു സിനിമ നടനാണെങ്കിലും നല്ല സി സിനിമ നടനായിട്ട് കാര്യമല്ല നല്ല നട നല്ല അഭിനയിക്കാൻ വയിക്കുന്ന ആളായിട്ട് കാര്യമല്ല ആ കഥനെ ആസ്പദമാക്കിയിട്ടാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരിക എത്രത്തോളം കഥ നന്നാവും അത്രത്തോളം കഥ നന്നാവുന്നോട് കൂടത്തന്നേ നല്ലൊരു സിനിമ നടനും കൂടി ആണുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വിജയിക്കും അതിനുള്ള കുറേ ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ അപ്പോ ഹാ സ്യ നടാനായിട്ട് ത് ദിലീപ് അഭിനയിക്കുക എന്നുണ്ടെങ്കിൽ അത് ഏതൊരു ഹാസ്യ സിനിമകയും കൂടുതലായിട്ട് നമ്മുക്ക് അങ്ങനത്തെ തരു കഥ പാത്രം ത്തിലൂടെ നമ്മുക്ക് പെട്ടെന്ന് നമ്മുക്ക് ഒരു ഹാസ്യ എന്ന് പറയുമ്പോ നമ്മുക്ക് പെട്ടെന്ന് ഓർമ്മയ നമ്മുക്ക് ദിലീപ് അതുപോലെ
അതെ അതെ പക്ഷെ ഈ ദിലീപിനൊക്കെ സംബന്ധിച്ച് എന്താ വെച്ചാല് ഇപ്പോഴും ആള ഒരു പഴയ മോഡൽ പടങ്ങള ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരന്റെ ആ പഴയകാലത്തെ ആ കോമഡില്ലേ ആ ഒരു ടൈപ്പ് പടങ്ങളാണ് പുള്ളിക്കരപ്പൊളി ചെയ്തത് എന്താ വച്ചാ ഈ പറഞ്ഞന്മാതിരി കാലം മാറി ജഗതിന്നെ എന്നാള് പറഞ്ഞല്ലോ നമ്മള് കോമഡി ആവാം പക്ഷെ ഈ കാലം മാറിയതിനനുസരിച്ച് ആ തരത്തിലുള്ള കോമഡി ആക്കീട്ട് വാങ്ങണം മാറ്റാൻ
പുതിയ തരത്തിലേക്ക് മാറാൻ അവർക്ക് അവരുടെ കോമഡിയോട് കഴിയുന്നില്ല അതായത് ഒരു നാപ്പത് വയസിന്റെ അല്ലെങ്കിൽ ഒരു മൂ- മൂപത്തഞ്ചു വയസിന്- മുകളിലൊള്ളവർക്ക് അവർക്ക് കാണ കാണാനും ആസ്വദിക്കാനും അതത് നയൻറീസ് എന്നൊക്കെ പറയില്ലേ അവർക്കൊക്കെ കണ്ട ആസ്വദിക്കാൻ പറ്റുന്നതാണ് തലത്തിലേക്കുള്ളതാണ് ഇപ്പോ എന്താഈ ദിലീപിന്റെ തണെങ്കിലും-
അതെ അതെ അതെ അത ഈ ദിലീപിന്റെ ഈ പടങ്ങളെഞ്ഞാലേ പഴയ പടങ്ങളാൽ റിപ്പീറ്റ് പടങ്ങളാണ് നമ്മൾ എത്ര കണ്ടാലും നമുക്ക്-
അതെ അതെ ഇപ്പോ സി ഐ ഡി മ്യൂസ ആണെങ്കിലും ഇപ്പൊ റൺവേ ആണെങ്കിലും അതൊക്കെ കോമഡിയോ- ഇപ്പോ കോമഡി ഉൾപ്പെടുത്തി തന്നെ ആ-
അതെ സി ഐ ഡി മൂസായി പറഞ്ഞ മാതി രണ്ട അടുത്ത വർഷം ഒരു സെക്കഡ് പാർ- ഇറക്കണ്ടന്ന പക്ഷെ അതില് ഈ പറഞ്ഞമാതിരി ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ലാത്തണ്ട് മരണ മരണപ്പെട്ടു പോയ കൊറ പക്ഷെ ഇനി അവര് പിന്നെ അതെ സെലികുമാർടക്കം മരണപ്പെട്ടു പോയി ഇനിപ്പ അയില് നമ്മള് ദിലീപും അശോകനും മാത്രക്കെ ആയിട്ട തന്നെ അതില്-
അതെ അ കഥ എത്രത്തോളം അത് വിജയിക്കുന്നൊന്നും പറയാൻ കഴയില്ല കാരണം സി ഐ ഡി മൂസം എന്ന് പറയണുന്നത് ഇപ്പോഴും ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാനുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മള്- ടി വിങ്ങനെ ചാനലിൽ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ സി ഐ ഡി മൂസം വരുവാ എന്നുണ്ടെങ്കില് സ്വാഭാവികമായിട്ട് നമുക്ക് പിന്നെ- ആസ്വാധിച്ചനിൽക്കാൻ കഴില്ല കാരണം ആ സിനിമ കണ്ട കണ്ടിരുന്നോണ്ടി- ഇപ്പോഴും അങ്ങനത്തെ അങ്ങനത്തെ ചില സിനിമകൾളു ണ്ടാകും അതുപോലെ ഇമോഷണൽ മൂവിയ ആണെങ്കിലും ചില മൂവികൾ അങ്ങനത്തെ ഒരു പ്രധാനമാണ് അതായത് എത്ര കണ്ട് എന്നാലും മടുപ്പ് വരാത്ത ചില സിനിമകളുണ്ട്
അതെ അതെ ഈ ജഗതിയിലൊക്കെ ബേസിട്ടട്ടാണെമ്മ പടം കാണാം പുള്ളിക്കാരൻ ഇല്ലാന്നുണ്ടങ്കി നമക്ക് ആ പടത്തിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും അതുപോലെ തന്നെഈ പുലിവാകല്യാണം അതക്കെ ഈ സലീം കുമാറിനെ അതെ പോലെ- കൊച്ചനഹനീഫയും പറ്റി ഒരു പാടാണത് സംഭവ ജയസൂര്യാണ് നടനായിട്ട് വരെന്നുണ്ടെങ്കിലും മെയിൻ ക്യാരക്ടറും
ഇപ്പൊ ഒരു ഒരു ഇപ്പൊ അത് മാത്രല്ല ഇപ്പൊ ഒരു സിനിമ ജയിക്കുക എന്നു കണ്ടാൽ അതിന്റെ സെക്ക രണ്ടാം ഭാഗം മൂന്നാം ഭാഗം നാലാം ഭാഗം നട ക്കാണ് പക്ഷെ അത് ആ ഫസ്റ്റ് ഭാഗത്തിന്റെ ആ ഒരു അത്രത്തോളം ബെനിഫിറ്റ് കിട്ടും എത്രത്തോളം വിജയിക്കണില്ല മറ്റുള്ളതൊന്നും കാരണം എന്നു വെച്ചാൽ ഒന്ന് വിജയിച്ചുന്ന് കണ്ട് കിഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഭാഗം രണ്ടാ ഭാഗം
ആ അങ്ങനെ അങ്ങനെ ഇറങ്ങിയതാണ് പുഷ്പല്ലേ പുഷ്പ അതുപോലെ തന്നെ ഫസ്‌റ്റു ഭാഗം നല്ല കുഴപ്പമല്ലാതൊരു വിജയം കണ്ട് പിന്നെ രണ്ടാം ഭാഗം അവര് പക്ഷെ അതിന്റെ നമ്മൾ കഥ നോക്കി നോക്കുമ്പോ അതിന്റെ ആവശ്യമില്ലാന്ന് നമ്മുക്ക് തോന്നും ബഡ്ജ അവർക്ക് ഇത് കിട്ടി കളക്ഷൻ കിട്ടി
അതെ അതെ ചില സിനിമക്ക് വെച്ചാല് ഒരു ആവശ്യമില്ലാത്ത രീതിൽ ഒരു സ്റ്റോപ്പ് ഇട്ട് നിന്ന് അതായത് അത് അതോടുകൂടി അവസാനിപ്പിക്കേണ്ട സിനിമകൾ പോലും ഒരു ഒരു അടുത്ത ഭാഗം ഉണ്ടാവണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി ഒരു ഇതിൽ നിർത്തുക അങ്ങനെയൊക്കെ അതായത് ഈ സിനിമ പൂർത്തി ത്തിയാവൂല അടുത്ത സിനിമക്കളിലുള്ള കഥ ഉണ്ടാവും ചെയ്യൂല അങ്ങനത്തെ
അത് അത് ഞാൻ പറയാന്ന് വെച്ചാ ഈ ദൃശ്യം റ്റു ഓക്കനെ ഇത് നിർത്തിയിക്കണമെങ്കില് അതിന്റെ ഒരു ഹൈപ്പ്ണ്ടാവും
അതെ അതെ അത് നല്ല ദൃശ്യം ഒന്നും രണ്ടും നന്നായിട്ട് വിജയിച്ചതായിരുന്നു ഇപ്പം മൂന്നു വന്നപ്പോ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അത് അതിനോട് നമുക്ക് അതെ
ത് മനസ്സിലാവ അത്ര വലിയൊരു ഇതില്ല പൈയ്‌ല് കാരണം നമുക്ക് ഒന്നും രണ്ടും കണ്ടവർ ഒരാൾക്ക് മനസ്സിലാവും അതിന്റെ ഹൈപ്പിൽ നിർത്താന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല ഇത് രണ്ടാ പിന്നൊരു പാർട്ട് വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ചെറിയ എന്തേലും ഫാൾട്ട് വരാ ഇനി കെ ജി എഫ് ആണുണ്ടെങ്കിൽപ്പോ ഒന്നും രണ്ടും വിജയിച്ചു ഇനി മൂന്നാം പാർട്ട്
അത് എന്താന്ന് വെച്ചാല് ഇപ്പ ഈ സിഐഡി മൂസാണെന്നുണ്ടെങ്കിലും ഈ ദൃശ്യാണെന്നുണ്ടെങ്കിലും ഒക്കെന്താ ച്ച നമുക്ക് അത് നമ്മളെ മനോഭാവത്തിനുസരിച്ച് അതായത് നമ്മളിപ്പോ ചിന്തിക്കയണത് രണ്ട്ഓ ഫസ്റ്റ് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം നന്നായിട്ട് വിജയിച്ചതാണ് അപ്പൊ മൂന്നാം ഭാഗ അതിനേക്കാൾ ഉഷാറാവു എന്നുള്ള ഒരു ആ ഒരു ചിന്തയോട്കൂടി നമ്മള് പോണത് നമുക്ക് മെന്റാലിറ്റിയാണ് നമ്മള് പോണത് പിന്നീട് നമുക്ക് സംഭവ വെച്ചാല്ല് അതെന്താ വെച്ചാല് രണ്ടാം ഭാഗം കഴിഞ്ഞാ അത് അതോടെ നിർത്തണം മൂന്നാം ഭാഗം ആകുമ്പോൾ എന്താന്നറിയോ അത് ഒരുപാട് ട് പിന്നെ ആ ഉള്ള കഥ നീട്ടി നീട്ടി കൊണ്ടുപോവാന്നല്ലാതെ അതില്‌വലിയ പ്രയോജനംണ്ടാവുന്നു
പ്രത്യേകിച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ദുരന്താർ പറഞ്ഞ പടംണ്ടേ രൺബീർ സിംഗിന്റെ ദുരന്തർ അതും രണ്ടു പാർട്ടും നല്ല പാർട്ടാ അത് നല്ല പട പടങ്ങളാണ് രണ്ടും അത്യാവശ്യം നല്ല കളക്ഷനും നേടിയ പടമാണ് പിന്നെ അത് ഇപ്പോ പടത്തെ നമുക്ക് ഈ ഒരുപാട് അറിവ് കിട്ടണ്ട് നമ്മള് കാണാത്തതും കേൾക്കാത്തും ഒക്കെ അതുപോലെ നമുക്ക് ഈ സ്കൂളിൽ പഠപ്പിക്കാത്ത അല്ല ബേസിക്കായിട്ട് നമ്മൾ കേൾക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഈപടത്തിന് കുറെ മനസ്സി
തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ സിനിമയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ സ്കൂൾ തലത്തിലൊക്കെ കുട്ടികളക്കെ സിനമ കണ്ട് കഴിഞ്ഞാല് നമ്മള് സ്കൂളിൽ പഠിക്ക പടിക്കാത്ത പല ബാലം പഠ പല പാഠഭാഗങ്ങളും നമുക്ക് അതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണ്ട് എന്താണെങ്കിലും അത് ഓരോരോ അതായത് അവരെ മൈൻഡ് ഒക്കെ അത് അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ
അതെ അതെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വളർന്നു വരുന്ന വളർന്നു തന്നെ ഒരുപാട് പിള്ളേരുണ്ട് ഡയറക്ടർമാര് ചെയ്യുന്നുണ്ടാവും ഡയറക്ട് ചെയ്യാൻ ഒരു മൈൻഡ് സെറ്റായിട്ട് വരുന്ന കുറെ പിള്ളേരുണ്ട് ഇൻസ്റ്റഗ്രാം നമുക്ക് റീലുകൾ ഓരോന്ന് കാണുമ്പോൾ മനസിലാവും മറ്റേ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ മ്മ് കുറെ കാണുമ്പോ തത്തെ നമുക്ക് അറിയാം അവരൊക്കെ എന്നാലും നല്ല പൊസിഷനിൽ എത്തും അതുപോലെ എഡിറ്റ് ചെയ്യാൻ കഴിവുണ്ട് റൈറ്റ് ചെയ്യാൻ കഴിവുണ്ട് നമുക്ക് ഇപ്പ തന്നെഇൻസ്റ്റഗ്രമിന്നും കാര്യങ്ങളക്കെ നമുക്ക് മനസിലാക്കണെ
അതെ അതെ അതി ഇപ്പ നമ്മളിപ്പോ പല ഇൻസ്റ്റാഗ്രമിലൊക്കെ സ്റ്റോറി റീൽസ് ഒക്കെ ചെയ്രുന്നവരല്ല വാഴ സിനമല്ല അതുപോലെ സിനികളിലൊക്കെ ഇൊ പല സിനിമകളിലക്കെ കയ കൂ വെച്ചാല് അവരുടെ അവരുടെ ആ അഭിനയം അത കണ്ടിട്ട് അങ്ങനെ കറി കറി പോണതല്ലേ
അതെ അതെ അതെ അതെ അതെ ശരിയ ശരി അവര്ീഈ പറഞ്ഞമാതിരി ഇങ്ങനെ ഹാർഡ് വർക്ക ആണ് മെയിന ആയിട്ട് വേണ്ടത് ഇങ്ങനെ കേറി കൂടണ എന്നുണ്ടെങ്കില് ആ ആക്ക് ആറ്ർക്ക് എത്രയും നല്ലത്
അതെ അതെ നമ്മള് പിന്നെ സിനിമ നമ്മള് സിനിമ കണ്ട പറാൽ ആ രണ്ട മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നേരത്തെ ആ ഒരു ഞമ്മുക്ക് അത്രേ ഉണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ പിന്നിലെ കൊ ഒരുപാട് ആളുകളുടെ ഒരുപാട് എന്താ ദിവസങ്ങളുടെ അല്ലെങ്കിൽ മാസങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഒരു പ്രതിവിധിയായിട്ടാണ് രണ്ടര മണിക്കൂറിലേക്ക് ചുരുങ്ങി വരുന്നത് ഒരു ഒരുപാട് ആൾക്കാരുടെ ജീവിത പ്ര്രശ്നങ്ങളും മറ്റും
പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന പടങ്ങളല്ലേ പതിനാറ് വർഷത്തോളാണ് ആ പടം അതിന്റെ പിന്നീട് ഒരു വർക്ക് ചെയ്ത കൊണ്ടിന്നുന്നത് ആ പുള്ളിക്കാരന്റെ ഒരു ജീവിത ആണ് ആ സ്റ്റോറി ഏ അതിന് എത്രയോ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്ൃ രാചക കഥാപാത്രം അങ്ങനെ അല അടിപൊളിയിട്ട് ഹ് ചെയ്തിട്ടുള്ളത് നമുക്ക ആക്കെ പടം കണ്ടാത്തെ തന്നെ മനസ്സിലാവും പുള്ളിക്കാരുടെ വെയിറ്റ് കുറക്കലും അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ അപ്പോ നമുക്ക് കണ്ടാത്ത തന്നെ മനസ്സിലാവും പുള്ളിക്കാരല്ല അതിന്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തു
എടുത്തെ കഷ്ടപ്പാടുകളായി പ്രിത്വിരാജ് ആ സിനിമയ്ക്ക് വേണ്ടിട്ട് എടുത്ത കഷ്ടപ്പാട എത്രയോ വർഷങ്ങൾ ഭക്ഷണ പോലും പല ഭക്ഷണം എത്രത്തോളം ചുരുക്കാൻ പറ്റും അത്ര അത്രത്തോളം ചുരുക്കി അയാൾ ആ ശരീരത്തോട് അത്രത്തോളംതാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സിനിമയോടുള്ള
അ ആ പാഷന ആാണ് അതോൊട്ടുള്ളൊ ഒരു പാഷന ആാണ് ആൾക്ക് അങ്ങനെയക്കെ എത്തിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മ കൂടുതലായിട്ടും അഭിനയിച്ച ഒരു നട സുകുമാരി രണ്ടായിരത്തി ചെല്ലാന മൂവിസ് സോഹൻ എന്തൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത് പുള്ളിക്കാരൊക്ക ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയത് ഓളാെന്നുണ്ടെങ്കിലും ഈ രണ്ടായിരത്തി ചില്ലാണ് പടം എന്നൊക്കെ പറയുമ്പോ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് കണ്ടു തീർക്കാ അത്ര പെട്ടെന്ന് പ
അവരുടെ അവരുടെ ജീവിതത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം അന് വേണ്ടിട്ട് അതിനന് വേണ്ടിട്ട് ചിലലവഴ എക്കുകന്നുള്ളതാ അതില് ഉ
അതെ അതെ അപ്പൊ ഈ മോലാ മമ്മൂട്ടിയാണെന്നണ്ടെിലും വേഗറെ കൊണ്ട് ഒരു അഞ്ഞൂറി ഉള്ളിലേ പോ അവര് ചെയ്ത പടങ്ങൾ വരുന്നുള്ളൂ അവരെയും കായം രണ്ട മടങ്ങാണ് പുള്ളിക്കാരൊക്കെ നമ്മൾ മമ്മുട്ടി മോഹൻലാൽ പൂർത്ത പോ അവര് മെയിൻ ക്യാരക്ടർ ആയിട്ട് വരിയാണ് ഇവരാണ് സൈഡ് ക്യാരക്ടറായിട്ട് ഇങ്ങനെ എന്നാലും ര രണ്ട ആയിരത്ത അഞ്ഞൂറോളം സിനിമകൾ അതിന് മുകളിലൊക്കെ ചെയ്യാണേതിനാല് അവരെ അവരെ സമ്മതിച്ച അതുപോലെെ ജഗതി കാര്യങ്ങളൊക്കെ അ
അ എന്ത വെച്ചാല് ഇപ്പോൊ എന്താ വെച്ചാല് പല ഒരുപാട് പുതിയ പുതുമുഖങ്ങൾ വന്നിട്ടുണ്ട്
അതെ അതെ അതെ അതെ പുതുമുൾ ആ അവർൊക്ക ആണ ഇപ്പ ചാൻസ് കൊടുക്കണ്ടേ ഏ പുതിയ പുതിയ ആൾക്കാർക്കാണ് ചാൻസ് ഇനി ഇങ്ങനെ കൊടുത്തുക കൊണ്ടിരിക്കേണ്ടത് അതാണ് അവർക്ക് ഇനി വേണ്ടത് ഇപ്പൊ ജഗതിരാ ആണെങ്കില ഇപ്പോ ഈ പുള്ളിക്കാരും വീൽചെയറില ഒക്കെ ആയിട്ട് ഒരു പടം വരുന്നുണ്ട് അത ഒരു റോബോട്ടിക് സ്റ്റൈലൊക്കെ ഒരു പടം പുതിയതായിട്ട് ഉണ്ട അമാ വീൽ ചെയറൽ ആണെന്നണ്ടെിലും ഇ ചലപ്പോ കടപ്പിലണ്ടെിലുംിലപ്പോ അയി ഒരു പാഷനാണുണ്ടെങ്കില് നമ്മൾ
അതെ ചിലര് എന്താവെച്ചാല് ഇപ്പൊ എത്ര മോശം സിനിമ ആയിക്കോ ട്ടെ ഇപ്പൊ ജഗതി ഇണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കില് സലിംകുമാർ ഉണ്ടെന്ന് കഴിഞ്ഞാല് അല്ലെങ്കി മമ്മൂട്ടി ഉണ്ടെന്ന് കഴിഞ്ഞാല് അത് കാണാ അത് കാണാനുള്ള ആഗ്രഹമുള്ളവരുണ്ടാവും അയിലൊരു ചെറിയ ഭാഗങ്ങളാണ് ഇപ്പോ ജസ്റ്റ് ചിലര് കണ്ടില്ലേ ചിലരു മുഖം കാണിക്കലേ ഉണ്ടാവുള്ളൂ അല്ലെങ്കി ലാസ്റ്റ് ആ ഒരു പിന്നെ അവസാനഘട്ടത്തില് ഒന്ന് വന്നു പോലേണ്ടാവുള്ളു പക്ഷെ ആ അത് ആ ആ സിനിമ തന്നെ അവരടെ പേരിലലെ അറിയ-
അതെ ഞാൻ ഏതായാലും പ്പോ ഏതേലും പടത്തിന് പോകുന്ന കാണാം
എവിടെ പടത്തിനു കേയറാനായില്ലേ
ആ അതെ അതെ
ഓക്കെ ഓക്കെ ആയിക്കോട്ടെന്ന സിനിമ കണ്ടിട്ട് ഇറങ്ങ് ഉഷാറാവട്ടെ കഴിഞ്ഞിട്ട് വിളിക്കുന്നാ
അതെ